ഹലോ എവടെ
ഇതാ നാട്ടിലൊക്കെ തന്നെണ്ടേയ്.
എന്ത പരിപാടി?
എന്ത് അങ്ങനെ പോണു വർക്ക് ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോക്ണു. ഇയ്യെന്താ പാട്?
ഞാനു ഈ പർഞ്ഞ മാതിരി വർക്ക് തന്നേര്ന്നു, പക്ഷെ ഇന്ന് നമ്മളെ ഇവടെ കറന്റ് ഇല്ലാഞ്ഞോണ്ടേ കൂടുതലായി ട്ട് വർക്കെയ്യാൻ പറ്റിയിട്ടില്ല.
തന്നെ.
അതെ. പിന്നെ യമ്മളെ എന്തജ്ജ് ക്ലബ്ബ് ക്കൊന്നും എർങ്ങാത്തപ്പം. പഴേ പോലെ ക്ലബിക്കൊന്നും കാൺണില്ല. എന്താ കാരണം?
എന്ത ഞാനൊരു മാമനായി. അപ്പൊ ഒ ഒരു രണ്ടാഴ്ചായിട്ട് ഇറങ്ങാത്തുള്ളൂ ഞാനു വെറുതെ കോച്ചിന്റെ കൂടെ അങ്ങനെ കളിച്ചിരിക്കുവയായിരുന്നു.
ആഹ് അതൊ രസം തന്നെയാണ് അത് ഇത് പറഞ്ഞത് കാര്യമാണ് കാരണം എന്താ വെച്ചാ കുട്ടികൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക്.
ച്ചാണ് അയിന്റെ ഒരു ഇത്.
അതെ അതെ അതെ അതെ അത് രസമാണ് അത് ഇത് പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം. അത് ഇത് സന്തോഷം വർത്തനാണ് പിന്നെ ഇപ്പോ നമ്മള പഴയ ക്ലബ് നമ്മുടെ പഴയ ക്ലബ്ബിന്റെ ഒരു രസം ഇന്റെരു കാഴ്പ്പാട് പറയാട്ടാ ഞാൻ. ആഹ് പഴയ ക്ലബ്ബിന്റെ രസം ഇപ്പ നമ്മള ആഹ് പുതിയ ക്ലബ്ബില ആഹ് എന്താ സംഭവം?
അത് നീയനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയക്കെ. നമ്മള് പഴയ ക്ലബ്ബില് നമ്മള ഈ ചെക്കന്മാര് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളു. ഒരു സൈഡില് കാരംമ്പോർട് ഒരു സൈഡില് ടി വി കളി ആഹ് കാര്യങ്ങളൊക്കെ ആയി നല്ല വൈബി എൻജോയ്മെന്റ് ചെയ്യുന്നു പക്ഷെ. പുതിയ ക്ലബ്ബിൽ എന്താ ഫുൾ ഏജ്ട് ആൾകാർ വന്ന് ഈ മറ്റേ ട്ടായങ്ങളല്ല ചൂത ആഹ് ടൈപ്പ് ഗെയിമ് ഒക്കെ ആയതൊണ്ട് നമുക്ക് അതൊട്ടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അനക്കും അതേ പൈസന്നെ എനിക്കറിയ അണക്കും അതേമാതിരി ഇഷ്ടല്ലല്ലോ സംഭവം നീ അത് കളിക്കാൻ നീക്കാറുണ്ടോ?
അതെ ഇജ്ജ് പറഞ്ഞ ശരി ഞാൻ ആഹ് പരിപാടി കളിച്ചലില്ല പിന്നെ ഇജ്ജ് പറഞ്ഞമാതിരി പൈസളെ കളി പറഞ്ഞാ അതൊക്കെ ഭയങ്കരത് ഒന്നാമത് നമ്മളാ അത്രയും ചെറിയ നമ്മളെ എല്ലാ കുട്ടികളും അഥവാ ഇപ്പൾ ചെറിയ കുട്ടികൾ മുതൽ വലിയൾക്കാര് വരാറണ്ട് പക്ഷെ അതൊക്കെ രസം തന്നെ. ഇന്നലെ ഇപ്പോ ഞമ്മവിടെ ആഹ് ക്ലബ്ബില് കളി കണ്ടപ്പോ ഇജ്ജ് അത് ശ്രദ്ധിച്ചോ? അവിടെ ഒച്ചപ്പാട് നമ്മൾ അമ്മമാര് കളി കാണുമ്പ ഇവിടെ തായം കളിച്ചെണെ തിരക്കാ. അത് ഒരു എന്ത് സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ഞമ്മളെ പ്രായ ക്കാർക്കും അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ അതൊ ഒരു ബുദ്ധിമുട്ടാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ. ഒക്കാണ് ഞാൻ ശ്രദ്ധിച്ചു ആഹ് അതിനെ കുറിച്ച് എന്താ അനക്ക് പറയാനുള്ളത്.
സത്യം പറഞ്ഞൽ ഈ വേൾട് കപ്പ് നടക്കുന്ന ടൈമിൽ ആരെങ്കിലും അതൊക്കെ ഇരുന്ന് കാളി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയകാ. അവർ ആഹ് ചൂതും നമ്മ ഒച്ചപ്പാടും പോലും ബാക്കിയൊ ഒരു കളിയുടെ ഇൻട്രസ്റ്റിൽ എല്ലാവരും ഒച്ചപ്പാടും പോലും ഉണ്ടാക്കുമ്പോൾ അവര് അവരെ തായത്തില ഇങ്ങനെ മുഴുകിണം
അത് ശരിയാണ് അത് ശരി
നമ്മള
അതെന്താ വെച്ച കഴിഞ്ഞാല് ഇവര് ഈ ഒന്നാമത് എന്താ പറ ക്ക് ഒര് മൈണ്ട് ഒരു ചിന്താഗതിക്കാര ഒരു മറ്റേ എപ്പാ നോക്കിയാലും ക്ലബ്ബിന്റെ ഉള്ളിൽ ഓല് ഉണ്ടാവും മറ്റേ ആഹ് ഇക്ക് ഓർമ്മ പഴയ ക്ലബ് അതൊരു രസം തന്നെ നമ്മള ഈ ചെറുക്കന്മാർ മാത്രം ആയിട്ടിലൊരു ക്ലബ്ബല്ലരുന്നു അത് അതിനെ കുറിച്ച് എന്താണ്ന്റെ അഭിപ്രായം നല്ലൊരു ക്ലബ്ബല്ലായിരുന്നു
പിന്നെ എന്താ നമുക്ക് സത്യം പറ ആഹ് ക്ലബ് പണ്ട് ഒരു ഹോട്ടൽ ആയതൊണ്ട് അതില് കിച്ചൺ ഉണ്ട് ഒരു ചെറിയ റൂം ഉണ്ട് അതൊക്കെ ഉണ്ട നമുക്ക് ഫുൾ ടൈം അവിടെ ഫുഡ് വെക്കുന്നുണ്ടക്കി ഫുഡ്ക്കുമ്പോഴൊക്കെ ഉണ്ടാവറല്ലേ ഡെയിലി ഓരോ ഫുഡ് ആയിരിക്കും കപ്പ മീന് ബിരിയാണി പൊറോട്ട ഇറച്ചിക്കറി അങ്ങനെ ഡെയിലി ഒരു ഫുഡ ഫുഡ്ണ്ടോ ഞാൻ മെയിൻ ആയിട്ട് ഫുഡിന്റെ ആളായതുകൊണ്ട് എനി അയില് ഭയങ്കര ഇൻട്രസ്റ്റാ
അഹ് ഇജ്ജ് പറഞ്ഞത് ശരിയാണ് അതെന്താ വെച്ച കഴിഞ്ഞാല് അവിടെ ഈ പറഞ്ഞ പോലെ അത് തന്നെ അവിടെ ആർക്കും ആരും നമുക്ക് ബുദ്ധിമുട്ടാക്കല്ലോ മ ഇവിടെ ജ് ശ്രദ്ച്ചിക്കു ഇവിടെപ്പൊ ഒരു പരിപാട് നടത്തി എന്നോട് പറ ചങ്ങായേ ഫുള് ഇതാക്കാരം അവിടെ വേറെ ആൾക്കാരും അപ്പുറത്തെ ആൾക്കാരും പ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇത് അങ്ങനെയല്ല മറ്റേതെന്താ വെച്ച കഴിഞ്ഞാല് നമ്മക്ക് എന്താ പറയാ ഇഷ്ടള്ള ഫുഡ് ഉണ്ടാക്കാ അതേപോലെ തന്നെ ആൾക്കാര് നമ്മളെ ചെറുക്കന്മാര് മാത്രം ഇതങ്ങനെ ഇവിടെ ഒരു പെരുപാടിന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ജനങ്ങളാ വരുന്നു അതിനെക്കറിച്ച് അഭിപ്രായം
ഓ സത്യംമാനല്ലേ ഒരു രണ്ടാഴ്ച മുന്നേ ബിരിയാണി വെച്ച തോർമ്മല്ലേ ആരപ്പോ കുഞ്ഞാപ്പൂ അല്ലെ ഗൾഫിൽ നിന്ന് വന്നപ്പോ നമ്മള് ഈ നെയ്ച്ചോറും ബീഫും ആയിരുന്നു ചിക്കൻ ബിരിയാണി എനിക്ക് ഓർമകിട്ടുന്നില്ല അന്ന് തന്നെ നമമക്ക് ഫുഡ് തെ കേന് മുന്നേ അവര് അപ്പുറത്ത് ആഹ് നാട്ട്ത്തെ ചെക്കമ്മാര്- കുളിച്ച് എന്ത് തിരക്കായിരുന്നുന്ന് അറിയാവോ ഒഹ് മേലാകെ സീനാ പായിക്ണ് ഒന്നും നല്ല ഫുഡ് കഴിച്ചുക്കാൻ പറ്റ അടുത്ത തവ അടുത്ത ഫുഡ് ഇടുമ്പോക്കിന് ആൾക്കാരൊക്കെ വന്ന് ട്ടൊക്കെ ഫുഡ് കഴിച്ചു എനിക്കന്ന നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു ഒരു നേം ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റാായിട്ട്
അതെ തീർച്ചയായിട്ടും അതെന്താന്ന് വെച്ച കഴിഞ്ഞാല് ഇതന്നെ ഈ ആൾക്കാര് നമ്മുക്ക് നമ്മളെ നാട്ടാര് ർ ഞ്ഞ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കുഴപ്പമില്ലാത്തൊരു സ്ഥലം നമ്മുടെ ചെമ്പത്തക്കാടന്നെ ഉള്ളൂ ഇത് മ റ്റേത് ഈ അവ്ട്ന്ന് ഇവിടുന്നന്ന് ആൾക്കാര് വന്ന് കഴിഞ്ഞാൽ നഞമ്മക്ക് നമ്മളതായ ഒരു സമാധാനം ഫ്രീ ഒരു സന്തോഷംണ്ട് ഇപ്പൊ നമ്മള് ചമ്പക്കാട്ത്ത് തന്നെ കുറച്ച ആൾക്കാര് കുന്നശ്ശേരി പോകണം അതൊന്നും നമ്മക്ക് വിരോധല്ല അതൊക്കെ ഓലിഷ് ഓലെഇഷ് ട്ടാണ് പക്ഷെ അതല്ല നമ്മുക്ക് നമ്മളടേതായ ചെറ്ക്കന്മാർ അല്ലെങ്കിൽ നമ്മള അടുത്തെ ആൾക്കാര് മാത്രാവുമ്പോ അത് നമ്മുക്കൊരു ഒരു ഒരു ഒര് സ സന്തോഷം തരുന്നൊരു നിമിഷങ്ങൾ തന്നെയാണ് മറ്റേത് എന്താ വച്ചാൽ ആൾക്കാര് വരെ കണ്ടാൽ നമുക്ക് ഒന്നിനും ഒന്നിന് ഒര് ഒര് ഒര് നമുക്കൊരു ഫ് സ ഫ്രിഡം ഇല്ലാത്തമാതിരി ഒരു ഇതില്ലാത്തമാരി ഇപ്പൊ ഉദാഹണത്തിന് ഇപ്പ നമ്മള് ഇപ്പൊ ക്ലബ്ബില് എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കുമ്പോ കൂടുതലായിട്ടും ആൾക്കാര് വരുമ്പോ നമ്മുക്ക് നമ്മുടെതായിട്ട് ഒര് ഫുഡ് കൾക്കുമ്പോ തന്നെ നമ്മ തമ്മിലുള്ള തീറ്റ മറ്റുള്ളവരും പാട് ഉണ്ടായ നമ്മള ഇടൽ ഉണ്ടാകുമ്പോ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഒരു ഒര്എടുത്ത് പറേണ്ട ഒരു ഇ തന്നെല്ലേ അങ്ങനത്തൊക്കെ വരുമ്പോ എന്താന്റെ അഭിപ്രായ നമ്മ ഫുഡ് കയി
സത്യം പറഞ്ഞാ യ്യ് ഒന്ന്ശ്രദ്ധിച്ചോക്യാ ഈ ഫുഡ് കഴിക്കുമ്പോ നമ്മള് മെയി ആയിട്ട് നമ്മള് എൻജോയ്മെന്റ് കാരണം എല്ലാരും കൂടിയിരുന്ന് സംസാരിച്ച് ചിരിച്ച് കളിച്ച് ഇന്ന് കഴിക്കണ്ട സമയാണ് ഈ ഫുടോക്കെ ണ്ടാക്കുമ്പോ ഇതിനിടക്ക പറഞ്ഞ ഒരു ഒരു യുവമാരൊക്കെ നമ്മ ഈ ക്ലബ്ബിലേക്ക് കയറി വരുമ്പോ പിന്നെ നമ്മള് ആകെ ഒരുചെറിയരു സ്പൈസപ്പ ള്ളത് ന്നെ ഈചെറിയ ക്ലബില് ആ സ്പേസിലിട്ട് അവരൊക്കെ വന്ന് തിക്കി തിരികി നമുക്കൊരു ഹാപ്പിനെസ് കിട്ടി സം ഫുഡ് കഴിക്കുന്ന ഒരു ആ ഒരു വൈബ് നമുക്ക് പോയി കിട്ടുന്നുണ്ട് ഇവരൊക്ക പാട ഈ തിരക്കി വരുമ്പോ
അത് ഇജ്ജ് പറഞ്ഞത് ശരിയന്നെ മറ്റേത് എന്താ വെച്ച കഴിഞ്ഞാലേ നഞമ്മക്കിപ്പോ ഈ ഒരു ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുമ്പോ തന്നെ അത് ഉണ്ടാക്കണ നമ്മൾ തന്നെ ആകുമ്പോ അത് വേറെ ഒര്രസമാണ് റ്റേ ഇതിപ്പോ നമ്മ വലിയോൽ വന്ന് വെക്കുക അത് കുളയ കുളായി നമുക്ക് കുളായിന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോ കൂട്ടത്തിൽ നഞമ്മള ഒരാളാണ് ഫുഡ് ഇപ്പൊ ഒരു ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നമ്മള് അതെങ്ങാനും കേടുന്ന കഴിഞ്ഞാൽ ഓനെ നമ്മള് താമാശ രീതിയിലാണെങ്കിൽ നമ്മള ഓനെ അുയിലും അതിലും വലിയ തീറ്റ തിന്നു ഏ അതൊരു രസമാണ് അതൊക്കെ അതിന്റേതായ രസത്തിൽ കൂടെ പോണം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഓരോര്ത്തര് വെല്ത് വെച്ച് ഇന്ന്പ്പാ കഞ്ഞി നെയച്ചോറ് വച്ച് കഞ്ഞി ഇണ്ടാക്കി പോവ്ണ്ട് ഓരോന്നും കോളാക്കിപ്പോവ്ണ് പക്ഷേ നമ്മളൊന്നും പറയല്ലെ കാരണം പറയാൻ കൊ ഇതില്ല കാരണം ഒക്കെ വെല്ല്യ ആൾക്കാരാ അമ്മളെ വായി ഇപ്പാടെ പ്രായണ്ടാവും അല്ലെങ്കി അമ്മളെ കാക്കൂനെക്കാട്ലും പ്രായണ്ടാവും അങ്ങനെ വെരുമ്പ ഞമ്മക്ക് ഒന്നൊന്ന്‌ തൊറ് ന്ന് പറയാൻ പറ്റില്ല മറ്റേത് അങ്ങനെയല്ലേര്ന്ന് ഞമ്മക്ക് സുഖേര്ന്ന് എന്തേച്ചെയ്ഞ്ഞാല് ഇപ്പൊ ഒരാള് ഇണ്ടാക്കി കഴിഞ്ഞാല് അതെങ്ങാനും കേടന്ന് കഴിഞ്ഞാ ഓന്റെ അവസാനേക്കാ അങ്ങത്തെക്കെ ഒരു രസം പക്ഷെ അതൊരു അതിലൊക്കെ ഒരു രസം കണ്ടീരുന്നുല്ലെ
സത്യായിട്ടും പണ്ടൊക്കെ നമ്മള് ഒരേ ഏജില് ആ പഴേ ക്ലബ്ബ് ആയിരന്നപ്പോ ഇതേ സമസ്തയല്ലായിരുന്നോ നമ്മളെ എത്ര ടൈപ്പ് ഫുഡ് ഇണ്ടായിക്ക്ണു അവനാണെങ്കി ഫുഡ് ഇണ്ടാക്കണോന്ക്കാ ഏറ്റവും കൂടുതല് പേടി വല്ല കംപ്ലയിന്റും വന്ന് കഴിഞ്ഞാ ഓനെ പിടിച്ച് നമ്മള് അങ്ങട് ട്രോളി ഇല്ലാതാക്കും പക്ഷേ ഇപ്പൊ ഫുഡ് ഇണ്ടാക്ക്മ്പോ എന്താ അവസ്ഥ നമ്മളെ നന്നായിട്ട്ള്ളെ ഏയ്ജ്ട്ള്ള ആൾക്കാരായതോണ്ട് ഫുഡില് ഉപ്പുണ്ടെങ്കിലും മൊളകില്ലെങ്കിലും നമ്മളൊന്നും മിണ്ടാൻ പറ്റത്തില്ല കാരണം അത്ര ഏയ്ജ്ടായ ആളല്ലേ അതോണ്ട് അമ്മള് മിണ്ടാതിര്ന്ന് എന്ത് ഫുഡ്ഡാണോ ആ ഫുഡ് കഴിക്കാ അതാപ്പോ മെയിനായിട്ട് നടക്കുന്ന കാര്യം ഞാൻ അതോണ്ടാണ് ഈ രണ്ട് ക്ലബ്ബുണിം പറ്റി ഞാൻ ഡിഫറന്റ്‌ പറഞ്ഞെ ആ ക്ലാബ്ബാവുമ്പോ നമക്കൊര് ഹാപ്പിനെസ് നന്നായിട്ട് ഇണ്ടായ്ന് ഈ കബ്ബാവുമ്പോ മൂത്തവരായതോണ്ട് നമുക്ക് ഒന്നും ഓപ്പണായി സംസാരിക്കാനും ഒന്നിനും കഴിയ്ണ്ല്ല ഈ സമയത്ത് സത്യായില്ലേ ഞാൻ പറഞ്ഞത്
അത് അതന്നെ അതന്നെ സംഭവിച്ച്ണെ ഇപ്പൊ ഞമ്മക്ക് അവടെപ്പൊന്ന് ഒച്ചപ്പാട് ഇണ്ടാക്കാനോ അല്ലെങ്കി നമ്മള്തായൊരു തെറി വിളിയൊക്കെണ്ടെ ഇപ്പോ ഞമ്മള് ചെറ്ക്കന്മാര് ഇണ്ടാവുമ്പോ നമ്മളതായെ തെറി വിളി ഇത്പ്പോ അത്തിരി ആൾക്കാരെ എടേന്ന് ഞമ്മക്ക് ഒരു ആഹ് സംസാരോ അല്ലെങ്കി ഒരു തെറി എന്ന് വിളിച്ചാനൊര് ഒര് ഒരു സ ഒരു ഇതില്ല ഒരവസരം കിട്ട്ണില്ല കാരണം ഇപ്പ നമ്മള്പ്പോ അവടെപ്പോയ് ഞമ്മള് മാത്രാണെങ്കി ഇപ്പൊ കളിച്ച്മ്പോ അല്ലെങ്കി കളി കാണുമ്പൊക്കെ ഞമ്മള് മാത്രാണെങ്കി എന്താണ്ടാവാ എന്തായാലും അന്റെ ടീം അങ്ങനെ അല്ലെങ്കിപ്പൊ അന്റെ ടീം ഇങ്ങനെ അല്ലെങ്കി ഞമ്മക്കെന്തായാലൊര് അയിനെ കുറിച്ച് ഇപ്പോ ഉാദാഹരണത്തി ഞമ്മള് ക്രിക്കറ്റ് കഴിഞ്ഞ് വെരുമ്പോ ക്ലബ്ബ്‌ക്ക് വെരുമ്പോ അവടെ തിണ്ണമ്മെ ഇര്ന്നിട്ട് ഞമ്മക്ക് നമ്മള്തായൊരു വർ ത്താനെക്കെ ഇണ്ടാരുന്നു അല്ലേപ്പോ ഇന്ന് അന്റെ ബാറ്റ്മ്മേ തട്ടീല്ലെ ഇന്ന് ഇങ്ങള് തോറ്റിലേ നാലേ പൂജ്യത്തിന് അല്ലേ മൂന്നേ പൂജ്യം അതെക്കെ ഒരു ആ വർത്താനം പറയണെ ഞമ്മക്ക് നമ്മള്തായതൊര് ഞമ്മക്ക് ഒര് അവ ഞമ്മക്കൊര് ഏയ്ജ് ലിമിറ്റിണ്ട് ഇപ്പൊ ഞമ്മക്കൊര് ഇരുവതായിക്കാണെങ്കി ഞമ്മക്കൊര് ഇരുവത്തഞ്ച് വയസ്സ് അല്ലെങ്കി മുപ്പത് വയസ്സായിട്ള്ളെ ആൾക്കാരെ ഞമ്മക്ക് ഞമ്മളെ കൂട്ടാൻ കഴിയും അയിന്റെ അപ്പറം പോയലോട് ഞമ്മ ഏഹ് എടേല് ഞമ്മള് ഇത് സംസാരിക്ക്യുമ്പോ അത് ഞമ്മക്കത് ചെലപ്പോ കാരണം ഒന്നാമത് ഞമ്മള് വർത്താനത്തിക്കൂടി വന്നാല് തെറി കേറി വരും സ്വാഭാവികായി എന്റർടൈൻമെന്റ് അഥവാ ഒരു സമാ ഒരിത് സന്തോഷത്തിന്റെ തെറിയാണെങ്കി പോലും പക്ഷേ അതൊന്നും മറ്റ്ള്ളോല്ക്കത് അങ്ങനെയല്ല കാണാ ഓല് ആ ചെറ്ക്കൻ അങ്ങത്തെറി പറിണ ആളാണ് അല്ലെ ഈ ചെർക്കൻ ഇങ്ങത്തെറി ഭയങ്കര കുറ്റവും കൊറവും നോക്കാനായിട്ട് നിക്ക്ണെ കൊറച്ച് ആൾക്കാര് ഞമ്മളെ ഇവടെണ്ട് അയ്നെ കുറിച്ചെന്താ അന്ക്ക് പറയാല്ലെ എടേ
ഞാനേ ഏഹ് ഒര് വല്ല ഞമ്മളെല്ലാരുപാടെ കൂടിരിക്കുമ്പോ ഞാനിനി വല്ല തെറിം പറയാ വെരണ്ടേന് തന്നെ എനിക്കാദ്യം ചുറ്റുപാടും നോക്കണം മുതിർന്നോലാരെങ്കിലും അട്ത്ത് വെര്ണണ്ടോ ആരെലു അവടെണ്ടോ ഇവടെണ്ടോ കാരണം അവരട്ത്ത് എന്തെങ്കിലമ്മൾ അറിയാതെ പറഞ്ഞു പോയാ നമ്മുടെ വാപ്പ ഉമ്മ അവര് അച്ഛനമ്മ അവരടത്ത് എത്തി പോം പിന്നെ അവരോട് വന്ന് പോയിട്ടറയും ഇങ്ങളെ വീട്ട്ച്ചെക്കൻ ഇങ്ങനെ തെറിപറയുണ്ടിങ്ങനെ തെറി കാരണം ഈ സമയത്ത് ഇവമ ഈ മുതിർന്നവരെ മുന്നിലൊക്കെ തെറിപറഞ്ഞ നമുക്ക് വല്യ പ്രശ്നാന്ന് അവൻ അത്രയും മോശപ്പെട്ടവനാന്ന് ല്ല ബേ ബേസിലാണ് അവര് നമ്മളെ കാണ അത്കൊണ്ട് എപ്പ നോക്കിയാലും ഞാനാ ഏത്ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിക്കുവാണേലും ആ ക്ലബ്ബിന്റെ അവിട്ന്ന് തെറി പറയുമ്പ ചുറ്റുപാടും ഒരു തവണ ഒന്ന് നോക്കീട്ടെ തെറി പറയത്തുള്ളൂ അല്ലെങ്കി ഭയങ്കര പ്രോബ്ളാ സത്യല്ലേ ഞാൻ പറഞ്ഞെ ഒന്ന് ശ്രദ്ധിച്ചോക്കിയേ
അതെ തീർച്ചയായിട്ടും കാരണം എന്താച്ചാലെ കാരണം നമ്മളെ തൊള്ളേന്ന് വരാൻ വരുവും ചെയ്യും പിന്നെന്താ സംഭവിക്കാനന്നെ അറിയില്ല കാരണം ഇതിപ്പോ അവസരം കിട്ടാൻ നിക്ക അപ്പ നമ്മളൊരു വണ്ടി കൊണ്ട് എയ്കൂടന്ന് ഒന്ന് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ പിന്നെ നമ്മളെ മകൻ അങ്ങനെയാണ് ഓലെ മകൻ ഇങ്ങനെയാണ് ഓന്റെ സ്പീ സ്പീട് ഓന പോക്ക് സരിയല്ല പറഞ്ഞ് പറഞ്ഞ് നമ്മളവിടെ ഇത് തള്ളിയിടുന്ന ടീമൊണ്ട് അത് വേറെക്കരയ പറഞ്ഞിട്ട് ഇപ്പൊ കാര്യല്ല പക്ഷെ അല്ലാത്തന്നെ നാട്ടില് ഇത് അവന് അങ്ങനെ ഓന്റെ മക അല്ലെങ്കില് അങ്ങനതന്നേന്ന് ഓല് ഓന് ഫുൾ ടൈം ഏഹ് ക്ലബ്ബിന്റെ ഉള്ളിലൊണ്ട അല്ലേ ഓ അതൊന്നും അവര് നോക്കണ്ടാവിശില്ല അവര് നമക്ക് ആർക്കും ചെലവരുന്നില്ല നമുക്ക് ക്ലബ് എന്നൊക്കെ പറഞ്ഞാ നമ്മൾ ചെറുക്കന്മാർക്ക് വന്നിര്ന്ന് സംസാരിക്കൻ അല്ലേ ക്യാരം ബോർഡ് കളിച്ചാനല്ലേ ഇതേമാരി നമുക്ക് ഈ വല്ല എന്തൊക്കെ ചർച്ചയൊണ്ട് നമ്മള നാട്ടില് ഇപ്പൊ ഈ ഫുട്ബോളളിയൊക്കെ കാണാം നമക്ക് അന്നേര് അവര് സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് ആഹ് അതൊക്കേന്ന് പറഞ്ഞഴിഞ്ഞാൽ മ മറ്റേത് അങ്ങനെയല്ല മറ്റേത് ആൾക്കാര് എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻനിക്ക എന്തേലൊക്കെന്ന് പറഞ്ഞ് അവൻ അങ്ങൻത്തോനാണ് ഇവരിങ്ങൻത്തോനാണ് അങ്ങനത്തൊക്കെരു ചെ ഒരു ഒരു അവസ്ഥ സത്ത്ക്ക് എത്തണിണ്ട് ഇവിടെ ഇപ്പോ അങ്ങനത്തെ കേസൊക്കെ നമ്മളവിടെ എന്താ വച്ചാഴിഞ്ഞാല് കൊറേ ആൾക്കാര് പ്രായം ചെന്നോട്ട് മരിച്ചൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നല്ല പിന്നെ ഇപ്പൊക്കെ നമ്മളൊര് എന്താ പറയാ ലെവല്ക്ക് എത്തിയൊണ്ടെ പ്രശ്നില്ല ത്തൊര് കാര്യം തന്നെ എന്താലും നമുക്കെ ഇതിപ്പ അമുക്ക് പറയാൻ നിക്കാണെങ്കി ഒരുപാട് പറയാണ്ട് ഞമ്മടെ നാട്ട്ത്തെ കഥന്നെയാണ് പറഞ്ഞിട്ട് കാരില്ല ആഹ് ക്ലബ്ബിന്റെ കാര്യൊക്കെ പറയാതന്നെ ഒരുപാടുണ്ട് പക്ഷെ അന്നത്തെ കാലത്തെ ക്ലബ് ഇന്നത്തെ കാലത്തെ ക്ലബ്ബൊക്കെ നല്ല മാറ്റണ്ട് അന്ന് പറഞ്ഞ ഒര് ആഹ് അതെ അതെ ഞമക്ക് ഞമ്മളതായതിള്ള ഇത് പിന്നെ ഈ കളിച്ചാ പോണതും കാര്യങ്ങളൊക്കെ അതക്കെ നമക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ ഞമക്ക് വിളിച്ചിട്ട് സംസാരിക്കാം അതൊക്കെര് കാര്യ ഒരുപാട് വിളിച്ചാണ്ടെ നമുക്കല്ലങ്കി നേരിട്ട്കാണുമ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമക്ക് സംസാരിക്കാം എന്തായാലും അവന് എനക്ക് പിന്നെ വിളിച്ചോട്ട എന്നാ
ഓക്കെ ഓക്കെ എന്തലു ഈവനിങ്ങെറങ്ങ്
ആഹ് ശരി ശരി ശരി
ശരി